ഹലോ
ഹലോ
ഹലോ കേൾക്കില്ലേ ആഹ് അതെ കണ്ടോ നല്ല തന്ന
മയണ്ടോ
മഴ ചെറുതായിട്ട് ഇണ്ടായിരുന്നു ഇപ്പോ നിന്നണ്‌ കുറച്ചു നേരത്തെ പെയ്‌തീനിം
ഭക്ഷണം ഒക്കെ ക
അങ്ങോട്ടുണ്ടോ മാ ചായ കഴിഞ്ഞു ഉം
ചെറുതായിട്ടൊന്നും പറയാൻ പറ്റൂലട്ടോ നല്ല മഴെണ്
നല്ല മഴാണ് ആഹ് ഇന്ന് അങ്ങനെ വല്യതായിട്ട് പെയ്തില്ല ഏഹ്
ഒരാൾ പഠിക്കാണ്‌
പഠിക്കാണ് എത്ര ആളാ
രണ്ടാള്
രണ്ടാള് ഉം
എന്തെടുക്കാ മക്കളൊക്കെ
എന്തെടുക്കാ മക്കളൊക്കെ മോള് താ ഇവിടെ ന്തോ കളിയിലാണ് ഓള് കൊലായില് ഇങ്ങനെ എന്തോ ഒരു കളി കളിക്ക്ണ്ട് പിന്നെ ഓഹ് ചായൊക്കെ കുടിച്ച് ഇന്ന് അരിപ്പൊടിയാ
എന്താ എള്ളും ങ്ങനെ
ആഹ് ആഹ് അങ്ങനെ പൊടിച്ചത് ഏത് നേരം ആഹ് ബേക്കറി ഇങ്ങനെ തിന്നണ്ടല്ലോ വിചാരിച്ച് ഇപ്പോ കൊറച്ച് പഴം എടുത്ത് ഇണ്ടാക്കിയതാ
ഉം അഹ് ചിലര് പറയും ദഹനം ഇണ്ടാവൂല വയറ് ഗ്യാസ് കേറുന്നൊക്കെ
ഗ്യാസ് കേറുന്നൊക്കെ അങ്ങത്തെ പ്രശ്നം നമ്മൾക്ക് തോന്നില്ല എള്ളും കടലീം ഇതൊക്കെ നല്ല തന്നല്ലേ ചെറിയ ജീരകവും
എള്ളും കടലീം ശർക്കരിയൊക്കെ ഇട്ടിട്ട് ലെ മ്മ കൊറച്ചുണ്ടാക്കി വെക്കണം മക്കൾക്ക് വൈകുന്നേരം ഒക്കെ സ്കൂൾ ഇട്ട് വരുമ്പോഴേക്ക്
ആഹ അതാണ് ഏ ന്ന വേശപ്പ് മാറും ചെയ്യും
ആ ബേക്കറിയൊക്കെ തിന്ന്‌ണേതിലും നല്ലതാണല്ലോ
ആഹ എന്റെ മോളൊന്നും ചോറ് തീരെ തിന്നൂല ഇങ്ങനെ തന്നെങ്കിലും ഒരു അരിഭക്ഷണം ഒരുനേരം തന്നെ മര്യാദക്ക് പള്ളേൽക്ക് എത്തേണ്ട ഇഷ്ടെ ആ ഇത് തിന്നും മധുര ഉണ്ടായാൽ തിന്നും
ഏ കൊറച്ച്ണ്ടാക്കി വെക്കണം ഞാൻ എല്ലാ കൊല്ലം ഉണ്ടാക്കി വെക്കേണ്ടിനി
ആഹ മോ മോന മൂത്ത മോനാ
ഏ ഇൻക്ക് രണ്ടു പെൺകുട്ടികാള
ഇൻക്ക് രണ്ട് പെൺകുട്ടിളാ ആഹ എത്ര ആയി മു സ്കൂൾ പോണില്ലേ അഹ ആഹ എനിക്ക് മൂന്നാണ അന്റെ മൂന്നാളാ പെൺകുട്ടിയാ ഉണ്ടാവും ലെ ആ ഒരു മോനും രണ്ട് മോളും
ഉം രാത്രിയത്തെ ഫുഡ്‌ ഒക്കെ ആയോ
ഫുഡ് ആയില്ല കാക്കണം രാവിലെ കുറച്ച് ഹസ്ബൻഡ കൊണ്ടുപോണം അതിനോട് നേരെ ഇ ആാക്കിയാപ്പോൾ ഇന്നാലും വേറെ ആക്കാൻ വിചാരിച്ചത്
എന്താ സ്പെഷ്യൽ ഇന്ന്
സ്പെഷ്യൽ ഒന്നുമില്ല മീനന്നെ
മത്തിയോ അയിലേ
അയിലാണ്
മുള് ഇടാന അല്ല തേങ്ങ അരച്ചക്കാനേക്കല്ലേ
മുളകിട്ട വെക്കലാണ്
രാത്രിയല്ലല്ലോ തേങ്ങാകറി എന്ന രസല്ലല്ലേ
ഉം
തേങ്ങ അര ച്ചതും പിന്നെ അതുപോലെ ചക്കക്കുരു അങ്ങനത്തെൊക്കെമ്മ ഉച്ചക്കാ പറ്റുള്ളൂ
ആ ആ പരിപ്പും ചക്കക്കുരു വെക്കലുണ്ടോ
അതൊക്കെ ഉച്ചക്ക് ഇഷ്ട രാത്രിയാ ഒന്നും വലിയൊരു പോക്കില്ല
മം
രാത്രി എന്തെങ്കിലും എരിവുള്ള കറി കാണാം
ആഹ
ചക്ക നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ ഒന്നുമില്ല വീട്ടിൽ ഒന്നുമില്ല എന്നാലും ഇഷ്ടം പോലെ കഴിച്ചാണ്
ആഹ ഇപ്രാവശ്യല്ലോ എല്ലോടത്തും നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടായിണല്ലോ
നന്നായിട്ടുണ്ടായിനല്ല എല്ലോടത്തും കഴിഞ്ഞ കഴിഞ്ഞ വർഷവും അങ്ങനെ കിട്ടിയില്ല
ആഹ
കുറച്ചൊക്കെ ഒരു ഡിമാൻഡ് എനി തോന്നിണ്ട് കഴിഞ്ഞ വർഷോക്കെ ഉള്ള ആൾക്കാർക്ക്ന്നെ തരാനൊക്കെ ഭയങ്കര മടിയനി ഇപ്രാവശ്യ കഥതിന്ന മടുത്തു ആഹ മാങ്ങയൊക്കെ ഇഷ്ടം പോല കിട്ടീന്നു
ഉം ഇങ്ങക്ക് ഇങ്ങൾടെ വീട്ടില് ഇല്ല്യേയ്ക്കുലെ
നമ്മളെ വീട്ടില്ല നമ്മ
നമ്മളെ വീട്ടില്ല നമ്മള് അവിടന്നുംഇവിട്ന്നും ഓരോര്ത്തല് തര്നതേ ആഹ്
നമ്മക്ക് സ്ഥലംകുറവാ
ക്ക് സ്ഥലം കുറവാ അ ആഹ് നമ്മള് ഏട്ടന്മാരും അനിയമാരൊക്കെ അടുത്തുള്ളേയ്നോണ്ട് എല്ലാര്തും അങ്ങനട് ചക്കട്ത്ത് എല്ലാരുംകൂടീയാണ്ട് വെക്കലാണ്
ഇല്ല തടിമാരൊന്നും കുഴിച്ചിടാള്ളൊര് സ്ഥലല്ലവിടെ ആകെ ആറ് സെന്റെള്ളു
തല്ലേലെ ആഹ് ആഹ്
അപ്പൊ വേര് തറയിലേക്ക് വരുന്നൊക്കെ വിചാരിച്ചിട്ടെ മ്മളൊന്നും കുഴിച്ചിട്ടീല്ല
ഒന്നും കുയ്ച്ചിട്ടീല്ല ഉം അങ്ങൾക്ക് അങ്ങനെ പ്രശ്നണ്ട്ഇവടെ നമ്മള് ഒരു മാവുണ്ട് ഇവടെ മുറ്റത്തന്നെ അതിന്റെ വേര്കേറി ട്ട് തറന്റെ ഉള്ളിൽക്കൊക്കെ പോ വന്ന്ണ്
ആ അതേ പോണം ഇവിടെ റംബൂട്ടാണ്ട്
മ്പുട്ടാണ്ട് ആഹ്
ആ റമ്പൂട്ടാന്റെ പ്പെപ്പും പറയണ്ട് വെട്ടിക്കളയാൻ
വെട്ടി കളയാൻ പക്ഷെ നെറയെണ്ടാവും തൈകാണുമ്പം ആഹ്
നല്ല മധുരുആണ്
രുവാണ് ഉം ആഹ് ആഹ് പ്പ
അപ്പൊ വെട്ടാൻ തോന്നുന്നുല്ല
ആഹ് ഏഹ് ഏ വലുതായിണ മരം ആഹ് വല്ല്യമരായി വല്ല്യാന്നർഞ്ഞാല് നമ്മള ടെറസിൻ്റ മോള്ക്കെത്തി ആഹ് ഞങ്ങക്ക് ഈ വർഷാദ്യായിട്ട് റംബുട്ടാമ്മെ കായിണ്ടായി അതാണ് ചോയി ക്കിണ് അയിന്റെ തടി കൊർച്ൽതായിണ് മരംനീളണ്ട് ഏഹ് ആഹ് ആഹ്
അപ്പാ വേര് വരുവോന്നുള്ളൊരു പേടിയാ കാക്കക്ക്
ആഹ് അത് വീടിൻ്റ ഉള്ളിലേക്ക് വര്ണ മ്മളെ മുറ്റത്തെ കട്ടൊക്കെ പൊന്തി വന്നീനി മാവിൻ്റട്ത്ത്ള്ള
ആ മാവ് മുറിചാണ്ട്
മാവുർചാണ്ട് മാവുറിച്ചീല്ല ആ കട്ട അങ്ങോടെട്ത്തിട്ട് ആ വേര് മുറിച്ചാഞ്ഞ്
ആഹ് അതാണിവട പേടി ഓരോന്ന് ഇണ്ടാക്കാന്
വേര് മുറിച്ചിട്ട് ആടെ കവറിട്ടെക്കാന എന്തോ പറഞ്ഞ് ഈ നേ
ബഡ് തൈയാണെങ്കിലേ ചെറിയ തൈയാണെങ്കിലും വേരിങ്ങനെ വരുവല്ലോ
ആഹ് വരും
എല്ലത്തിനും സ്ഥലം വാണം
സ്ഥലംവാണം ഉം
റംബുട്ടാൻ ഏതാ ഉം നാടനാ അല്ലെങ്കില് ഇതോ ബഡ്ഡോ
ബഡ്ഡാണ് നമ്മള് വാങ്ങിയ തൈയ്യേ
നമ്മൾത് നാടനാ ന്നാലും നല്ലമധുരാ
ആഹ് നല്ല മധുരണ്ട് ഈ വർഷം ആദ്യായിട്ട്ണ്ടായതാ
കൊറേ കിട്ടിയോ
നല്ല ചോപ്പ് കളർ കൊറേയൊന്നുണ്ടായില്ല ഒരണ്ട് കൊല
ഏഹ് നമ്മൾത് ദാ നെറയെ ഒരു പത്ത് ഇരുപത് വീട്ടാര്ക്ക് കൊടുത്ത്ണ് ഇഷ്ടംപോലെ കിട്ടീണ്
ഉം അപ്പൊ ഒരു ഒന്നൊന്നര വർഷൊക്കായിറ്റേ ഒള്ളൂ അത് കുഴിച്ചിട്ടിട്ട്
നമ്മൾത് മോക്ക് മോള വയറ്റില്ള്ളപ്പാണ് അപ്പൊ നാല് വർഷായി പ്പൊ ഇണ്ടാകല് തൊടങ്ങീട്ട്
ഏഹ്
ഓക്ക് നാല്
ആദ്യായിട്ടിണ്ടാവുമ്പോ വല്യ ഡിമാൻഡാണല്ലോ
ഇനി അടുത്ത വർഷക്കാവുമ്പം നല്ലോണ്ടാതീട്ടോ
എങ്ങനേ ആഹ് ആഹ് ഇണ്ടാവേയിക്കും നമ്മളിപ്പൊ ഇപ്പ്രാശ്യം വളാക്കിട്ടൊടുത്ത അങ്ങനെ ഇപ്പൊന്ന്ണ്ടായേ
ചെറ്ദ്ദേയിക്കൂലെ തൈയ്യി
ആഹ് ചെർ ചെ ചെറ്താണ് ചെറ്ത് അർഞ്ഞാല് ഒരാള ഹൈറ്റൊക്കായിക്കിണ് അ മ മാ മത് മരം കൊണ്ട് തടി വന്നീല്ല ആഹ്
എന്ത് സ്
ആഹ് ആഹ് അതന്നെ ഉം സപ്പോട്ട്ണ്ട് ഇഷ്ടം പോലെ
ആഹ്
ഇപ്രാവശ്യം നന്നായിട്ട്ണ്ടായിന്
ഇങ്ങള് വലട്ടതേയ്‌ക്കൂലേ
ഉം വല ഇട്ടീല്ല ആവലിങ്ങനെ തള്ളിയിടലാണ്
ഒന്ന് വല ഇട്ടൂടേനോ ഇന്നാല്
ഹൈറ്റ് നല്ല വീടിനേങ്ങാട് ഉയരത്ത് പോയീന് നമ്മക്കെത്തൂല ആഹ് അങ്ങനെന്തോ ചെയ്യാന്നാല് എപ്പഴും പറയല്ല നെൽത്ത് രാവിലെ ഇൻക്കതട് നെറയെണ്ടാവും മുറ്റത്ത്
നമ്മള അമ്മായിന്റെടെ ഇണ്ട് ആ സാധനം ന്നട്ട് നെറ്റ് ഇട്ടതായ്‌ല്
ആ എല്ലാ വർഷവും ഞങ്ങള് പറയല്ണ്ട് അങ്ങനെ ചെയ് ചെയ്യണം ഇത്ര ഹൈറ്റിലായതുകൊണ്ട് എത്താഞ്ഞിട്ട്
അത് കോണി എടുത്തിട്ടോ അല്ലെങ്കിൽ ഏതോ പണിക്കാരോടോ അഴിനു കയ്യല്ണ്ടാവൂല
ഈ ചെക്കന്മാരൊക്കെ മരത്ത്മ കേർണേ അങ്ങനെയ്‌ മര് ത്ത്മ പണ കേർണ ചെക്കന്മാരക്കെ നമ്മളെ വീട്ടിൽന്നൊക്കെ ഉണ്ടെ സുഖേനി
ഉം ഉം ങ്ങള ഹസ്ബൻഡ് നാട്ടിൽണ്ട്ന്ന പർഞ്ഞെ
ആഹ് കുലിപ്പണി ഇവടെ ഇവടണ്ട്
അ ആഹ്
എന്ത മൊള് സ്കൂള് എത്തർലാ
ഓള് നാലാം ക്ലാസ്സില്
ആഹ് സ്‌കൂൾ അടുത്തന്നെണോ ആഹ് ഗവൺമെന്റ് സ്കൂളല്ലേ
ഗവൺമെന്റ് ആണ് ഞമ്മക്ക് ഇഷ്ടം പോലെ വർക്ക്ണ്ട് രക്ഷിതാക്കൾക്ക്
ആ ഹ് ഇവടെ ഇപ്രാവശ്യം അങ്ങനെ വർക്കൊന്നും കൂടുതലായിട്ട് വന്നീല്ല ബടെ ടീച്ചേഴ്സിനൊക്കെ സെൻസസ് ഡ്യുട്ടി ഉള്ളെ കൊണ്ട് ക്ലാസ് ഇല്ലാതെ പോകൂല്ലപ്പൊ
ഇവൽക്ക് എൽ എസ് എസ്
ആ ആ ആഹ്
പലേതും പഠിക്കാണ്ട്
തും പഠിക്കാണ്ട് ആഹ് ആഹ്. എൽ എസ് എസ് ഉണ്ടായ പിന്നെ മക്കക്കൊരൊയ്‌വും ഉണ്ടാവൂലാ.
ഒരൊയ് വൂല്ലല്ലോ. അറബിൻ്റതുണ്ട് പിന്നെ
ന്നായിട്ട് ഓലെ കൂടെ ഇരുന്ന് വർ
നമ്മളിര്ക്കണം.
നമ്മളിരിക്കണം. ഇന്ന് പ്പം രണ്ടീസായിട്ട് ഇര്ന്നില്ല. ഏഹ്
ഇന്ന് നോക്കണം.
ഉം അയിന്റെ ക്ലാസ്സ് വേറെണ്ടാവുലേ?
ഞമക്ക് ബുക്ക് ഇണ്ട്
ആഹ് ഞമ്മക്ക് ബുക്ക്ണ്ട് സ്കൂളില് അങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ക്ലാസ് ഉണ്ടോ?
ആഹ് ഒരു അഞ്ച് മണി
ഒരു അഞ്ച് മണി ആറ് മണി വരെ. ആഹ്
അത് മാത് എടുക്കൊള്ളൂ സ്പെഷ്യലായിട്ട്
കൂട്ടി കൊണ്ടുവരണൊ പിന്നെ പോയി
ആഹ് വണ്ടിയേൽപ്പിച്ചതാ.
ആഹ് വണ്ടി ഏൽപ്പിച്ചതാ. അഹ് സാധാരണ സ്കൂൾ വണ്ടി വരുന്നതാണോ?